ഹലോ
ആഹ് കേൾക്കാവോ ഹലോ കേൾക്കാവോ?
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ് ഓക്കെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തില് ഒത്തിരി സ്ത്രീകൾക്ക് തൊഴില്ല്ലായ്മ ഒരു വലിയൊരു വിഷയാണല്ലെ തൊഴിലില്ലായ്മ. അപ്പോ അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യാന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കില് ഏതൊക്കെ രീതികൊണ്ട് അതിനെ നമുക്ക് ഏഹ് അതിനെ നമുക്ക് പ്രതികൂലിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകൻ പ റ്റും ഇപ്പൊ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പം ഒത്തിരിസ്ത്രീകളാണെങ്കില് പഠിച്ച് ഏഹ് കുറെയൊക്കെ പഠിച്ചെത്തിയവരാണ് പഠിച്ചിട്ടും ഈ തൊഴിൽന്നുള്ളതൊരു ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു ഉം ഇതായിക്കഴിഞ്ഞു ഇന്നത്തെ സമൂഹ ത്തിലല്ലേ ഇന്നത്തെ സാഹചര്യത്തില് അപ്പം ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയർന്നവർക്ക് എന്തായാലും റ്റവും ഉയർന്ന രീതിയിൽ പഠിച്ചെത്തിയവർക്ക് എന്തായാലും ഒരു തൊഴിൽ കിട്ടും അല്ലെങ്കിൽ പോലും പല രീതിയിലുള്ള ചെറിയ തൊഴിലൊക്കെ പഠിച്ചവരും ഇന്ന് തൊഴിലില്ലായ്മയിലേക്ക് മാറി വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു അതുണ്ട് അപ്പൊ അതിനൊരു പരിഹാരമായിട്ടൊക്കെ എങ്ങനെ കാണുന്നു
അതിനെ പറ്റി പറയയാണെങ്കില് ഇന്ന് ഒരു സ്വയം തൊഴിൽ സംരംഭം ഒരു സ്വയം തൊഴില് വീട്ടിൽ തന്നെ ഇരുന്ന ഒരു സ്വയം തൊഴിൽ തുടങ്ങാനുള്ള അവസരം
ഇല്ലാത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം ഈ സ്വയം തൊഴിലുകള് എന്തെങ്കിലും തൊഴിൽ കണ്ടെത്താനായിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് താല്പര്യം ഒണ്ട് അവര് മുന്നോട്ട് വരാനും തയ്യാറാണ് പക്ഷേ പക്ഷെ അത് നല്ല രീതില് വിജയിക്കുവൊ എന്നുള്ള ഒരു പേടി കാരണം ശരിക്കും സ്ത്രീകൾ അയ്ന് തയ്യാറാകുന്നില്ല ആഹ് അതെ അതിൽ നിന്ന് അതി നമ്മള് എങ്ങനെയ അത് നമ കാരണം അത് ഒരു ഒരു ചെറിയൊരു സംരംഭം തുടങ്ങുന്നതിന് പോലും നല്ലൊരു നല്ലൊരു മു മുതൽമുടക്ക് അതിന്റെ പിന്നിൽ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അത് വിജയിക്കുവൊ എന്നുള്ളരു പേടി അത് വിജയിച്ചില്ലെങ്കില് ഒന്നാമത് തൊഴിലും ഇല്ല വേലയും കൂലി ഇല്ലാ ത്ത ഈ സമയത്ത് നമ്മള് ലോൺ എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് കടബാധ്യതകളാ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തൊടങ്ങുമ്പം അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളരു ഭയം കാരണം നമ്മൾ എന്ത് ചെയ്യണോന്നറിയാതെ നമ്മള് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോയ്ച്ച് ആലോചിച്ച് സമയം ക ഇനി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ സമയം മുന്നോട്ട് നീങ്ങുന്നു അങ്ങനെ നമ്മളൊന്നും ചെയ്യുന്നില്ല കുറേ പേര് ചെയ്തവര് വളരെ കുറച്ചു പേരൊക്കെ വിജയിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്നാ വെച്ചാല് നമ്മുടെ അതിനുള്ളൊരു സംവിധാനം അതിനുള്ള ഒരു സാഹചര്യം ഉള്ള ഒരു നല്ലൊരു സ്ഥലം നമുക്ക് വേണം അതാണ് നമ്മളൊക്കെ ഈ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന മനുഷ്യർക്ക് അതൊന്നും രാവിലെ ഒരു ടൗണിൽ പോയിട്ടത് തുടങ്ങുകയാണെങ്കിൽ ടൗണിലൊക്കെ ഒരു കെ ട്ടിടത്തിന് വാടക ഒക്കെ ഭയങ്കരം പിന്നെ രാവിലെ നമ്മൾ ഈ ഗ്രാമങ്ങളിൽ നിന്നും വാഹനത്തിൽ കയറി അവിടെ എത്തി ആ പോ ക്ക് വരവ് ഭയങ്കര ഇത് പിന്നെ നമ്മുക്ക് ഒരാള് പോരാ തുടങ്ങി കഴിഞ്ഞാല് അപ്പൊ നമുക്ക് അത് ജോലിക്ക് ആൾക്കാരെ നിർത്തുന്നു അപ്പൊ അവർക്ക് ശ ശമ്പളം കൊടുക്കുന്നു വാടക ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സ്വയം തൊഴില് സംരംഭം തുടങ്ങിയ ലാഭം കിട്ടുന്നില്ല പിന്നെ നമ്മള് തുടങ്ങിയ തുടങ്ങാൻ വേണ്ടിട്ട് ഉപയോഗിച്ച കടങ്ങള്ൾ തീർത്താ സ് തീരാ സമ്മതിക്കുന്നില്ല അതേ സമയം നമ്മളീ ഗ്രാമങ്ങളിലല്ല, നമ്മളൊരു ടൗണേറിയെ തന്നെയാണ് താമസ് സിക്കുന്നെങ്കിൽ അതവർക്ക് കൊറച്ചും കൂടെ അത് ലാഭകരമാക്കി മാറ്റാൻ പറ്റും ഗ്രാമങ്ങളില് ഇങ്ങനത്തെ സംരംഭങ്ങള് തുടങ്ങിയാലുള്ള കാരണം എന്നാന്ന് ചോദിച്ചാല് അവിടെയുള്ള ആൾക്കാര് പൊതുവെ എല്ലാരും തന്നെ ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ തന്നെ ഈ ശരിക്കും വലിയ വരുമാനം മ ഇല്ലാ ത്ത മനുഷ്യരാണ് ഈ ഗ്രാമങ്ങളില് ഈ കൃഷി അല്ലെങ്കില് മറ്റു തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് അപ്പം നമ്മടെ ഉൽപന്നങ്ങള് ഈഹ് അത് മാത്രല്ല ഇപ്പൊ നമ്മളൊര് എന്താ എക്സാമ്പിൾ പറയുവാണെങ്കില് നമ്മളൊ തുണിക്കട തുടങ്ങിയെന്ന് വിചാരിച്ചോ പക്ഷെ അതൊരു ടൗണിലാണ് കൊണ്ടിട്ടിട്ടെങ്കിൽ പല നാട്ടിൽ നിന്നും പല ഭാഗത്ത്‌ നിന്നും വരുന്ന മനുഷ്യ ര് അത് എടുത്ത് നമുക്കത് ചെലപ്പോ അത് വിജയിക്കും. ഗ്രാമങ്ങളിലാണെ നമ്മുടെ ഈ ചുറ്റുപാടുള്ള പാവപ്പെട്ടവരാണ് ഇത് വാങ്ങണ്ടത് അവർക്ക് പണിക്ക് പോയിട്ടോ അല്ലെങ്കില് തൊഴിലില്ലാത്ത വീട്ടമ്മമാര് അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പം അവരുടെ കയ്യില് പൈസ വരുന്നില്ല അതുകൊണ്ട് അവരത് വാങ്ങുന്നില്ല. അപ്പൊ നമ്മളീ തുടങ്ങിയ സംരംഭം നമ്മക്ക് നല്ല രീതിയില് മുന്നോട്ട് കൊണ്ടോവാൻ പറ്റുന്നില്ല, അതാണ് പറഞ് അവ്ട്തേ ജീവിതംഅന്നെ നമ്മള് താമസിക്കുന്ന സ്ഥലും അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ ബാധി ക്കുന്ന കേസാണ്. അതുകൊണ്ട് ഈ സ്വയം തൊഴില് തൊടങ്ങണന്ന് താല്പര്യള്ളവർക്ക്
ഇത് തൊടങ്ങി മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കണം. നല്ല ആത്മാർത്ഥതയോടെ ചെയ്യാൻ കഴിവുള്ള ഒരു പാടാൾക്കാര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പവരുടെ സാഹചര്യം അവർക്കനുകൂലമല്ല അതാണ്, പിന്നെ നമ്മള് എന്തെങ്കിലും ഒരു സംരംഭം ഈ ഗ്രാമപ്രദേശങ്ങൾ എടു തൊടങ്ങുവാണെങ്കില് നമ്മള് അത് പൊർത്തുന്ന് കൊണ്ടുവരുന്ന സാധനങ്ങള് ഒക്കെ ആണെങ്കില് അത് നമ്മുടെ ഈ ഉൾപ്രദേശങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഒരുപാട് ചെലവ് ആവശ്യഒണ്ട് അത ക്കേ അതൊക്കെ ഇതിനെ ബാധിക്കുന്ന കേസാണ് അഹുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് വിജയിപ്പിക്കാൻ പറ്റുന്ന തൊഴിലുകളേതൊക് ക്ക്യന്നാണ് നമ്മള് മെയിൻ കണ്ടു പിടിക്കേണ്ടത് പിന്നെ നമ്മളോരു സ്ഥലം മാറിത്തന്നെ നമ്മൾ വേറെ പോയി ചെയ്യണം അങ്ങനെയൊക്കെയാണെ മാ ത്രേ വിജയിക്കുള്ളൂ പ്പം നമ്മക്ക്
ഉം ഹ്‌ സ്വയം തൊഴിലായിട്ട് നമ്മള് പച്ചക്കറിപ്പോ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കാണെങ്കി കൂടി സ്വയം തൊഴില് ചില മേഖലകളിൽ അവർക്ക് മുൻ മുൻപന്തിയിൽ നിൽക്കാൻ പറ്റും അപ്പൊ പച്ചപ്പ് സ്ഥല ഉള്ളവരാണെങ്കിൽ പച്ചക്കറിയൊക്കെ നല്ല രീതിയില് കൊണ്ടുപോയി അല്ലെങ്കില് ഏഹ് കോഴി വളർത്തല് അതുപോലെയൊക്കെഉള്ളതും അല്ലെങ്കിതന്നെ ചൂല് നിർമ്മാണം അപ്പം ഇതൊക്കെന്ന് പറയുമ്പം വല്യോരു ലാഭത്തിലേക്ക് കിട്ടുന്നല്ല പറയുന്നത് പക്ഷെ ഇതൊക്കെ ചെയ്യാപറ്റുന്നതാണ് അപ്പം ഗ്രാമങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന സ്വയം തൊഴിലും ഒരുപാടുണ്ട് ആഹ്‌
ശരിയന്നെയാണ് ഇപ്പം അഹ് ഹ്‌ ഗ്രാമങ്ങളില് താമസിക്കുന്നവർക്ക് പശു വളർ ത്തല് മിക്ക വീടുകളിലും പശു വളർത്തലുണ്ടാവും കോഴി വളർത്തുന്നു ണ്ടാവും മുട്ടായും എറച്ചി അത് പിന്നെ അതേപോലെ ഈ ചൂല് പറഞ്ഞു എല്ലാവർ ക്കും പറമ്പും കുറേ തെങ്ങും തോട്ടവും ഒക്കെ കുറേശേ ഉള്ളവർക്ക് അവരവരുടെ വീട്ടിലേക്ക് ആവശ്യ മായ ചൂലവരെവര് ഉണ്ടാക്കുന്നു കോഴീനെ വളർത്തി മുട്ട എറച്ചിക്ക് ആവശ്യമായ മുട്ട കോഴി അതും അവരുണ്ടാക്കുന്നു പശുവിനെ ഏകദേശം മിക്ക വീടുകളിലും വളർത്തി പാല് ചാണകം ഇതൊക്കെ ഉണ്ടാക്കുന്നു പിന്നെ സ്ഥലം ഉള്ളത്കൊണ്ട് പച്ചക്കറികള്ണ്ടാക്കുന്നു ഇതൊന്നും ഗ്രാമപ്രദേശങ്ങളില് ശരിക്ക്പറഞ്ഞാല് ഒരു വരുമാന മാർഗമായിട്ടല്ലെ ഒരു സ്വയം തൊഴിലായിട്ട് ട്ട് കണ്ടെത്തി അത് വിജയിപ്പിച്ച അതിൽ നിന്നും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കാനും ഒക്കെള്ളരു ഒന്നും ലഭിക്യാ ഇല്ലെന്നാണ് എന്റെ ആ പ്രായം കാരണം ഇത് എല്ലാ വീടുകളിലും അവരവർക്ക് ആാവശ്യമായ പശു പാലുണ്ട് പിന്നെ മോ ട്ട കോഴീനെ വളർത്തി മുട്ടയാക്കുന്നു അവരവർക്ക് കൊറച്ച് സ്ഥലങ്ങളില്ള്ളോണ്ട് വീട്ടാവശ്യത്തിന ആവശ്യമായ പച്ചക്കറി ക്കേ നട്ട് വളർത്തി ഉണ്ടാക്കുന്നു അപ്പൊ ഇതൊക്കെ ഗ്രാമപ്ര ഇവിടെ ഉണ്ടാക്കി നമ്മള് ഗ്രാമപ്രദേശ ഹ്‌ ഗ്രാമത്തില് ഒണ്ടാക്കി കിട്ട് നമ്മള് ടൗൺ ഏറിയല് കൊണ്ടോ പോയി വിക്ക്യാന്ന് പറഞ്ഞാല് ആ വണ്ടിക്കൂലി അതിന് വേണ്ടുന്ന ചെലവുകൾ വാരിച്ചതാണ് അപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് നമുക്ക് ഇതിന് വേണ്ടി ഈ മുട ക്കാം മാത്രഒള്ളൂ അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ലാഭം കിട്ടുന്നില്ല നമ്മൾടെ സംരംഭം വിജയിക്കില്ല ഇതൊക്കെയാണ് നമ്മളെയൊക്കെ സംബന്ധി ച്ച് ഇങ്ങൻതേ ഏറീയേല് എന്ത് തുടങ്ങിയാലും വിജയിക്കാത്തന്റെ കാര്യങ്ങള്
അതെ ഇപ്പം സ്വയം തൊഴിലിനാഴിട്ട് ലോണോക്കെ അവൈലബിൾ ആണല്ലോ ലോലോനോക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ലോണ അല്ലെങ്കിൽ ഉം ചില ബാങ്കുകളിൽ നിന്നൊക്കെ സ്ത്രീകൾക്ക് ലോണൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ആ രീതിയിൽ ലോൺ എടുത്തത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അതൊരു വിജയകരമായി മാറ്റാൻ പറ്റോ ആഹ്
ഉം ശരിക്കും അങ്ങനെ ഒരുപാട് ആൾക്കാര് നമ്മുടെ ഞങ്ങ നമ്മുടെയൊക്കെ അയൽവാസികൾ തന്നെ ചെയ്തിട്ട് ത്രയോദ് ഞാൻ പറയുന്നതേക്ക് നമ്മുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ ചെറിയ ഈ വില്ലേജ് അവിടുത്തെ ഒരു ചെറിയൊരു ടൗണില് ഒരു പിന്നെ ഓയി ആൻ് ഫോർമില് തുടങ്ങിയിട്ടുണ്ട് അത് ആദ്യം അവ അത് തുടങ്ങിയപ്പോം അതേപോലെ മുദ്ര ലോണൊക്കെ എടുത്ത് വല്യയ പദ്ധതി നാലഞ്ച് ലക്ഷം ലോണൊക്കെ എടുത്തിട്ട് ഒരാൾ തൊടങ്ങിയതാണ് ആ തൊടങ്ങിയ സമ സമയ ത്ത് അവൻ മംഗലാപുരത്ത് ദൂര സ്ഥലങ്ങളിൽ പോയി മല്ലി മൊളക് പിന്നെ ഉം എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് തന്നെ പണിക്കാരെ നിറ ത്തി ഒണക്കി കഴുകി ഒണക്കി പൊടിപ്പിച്ച് രണ്ടൂന്ന് പേർക്ക് പണി വരെ കൊടുത്ത് അങ്ങനെ അവിടെത്തന്നെ മല്ലിപ്പൊടി മൊളക് പൊടിയും എല്ലാം ഈ മില്ലിൽ നിന്ന് തന്നെ വിൽക്കുന്നു ആൾക്കാർ അരി ഏ കൊപ്പറ തേങ്ങ ആക്കെ ആട്ടൻ വരുമ്പം ഇതൊക്കെ അത്യാവശ്യം മേടിച്ചു കൊണ്ട് പോന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഏ ഇത്രയും പൈസ ലോണൊക്കെ എടുത്തിട്ട് തൊടങ്ങിയതാണ് പിന്നെ ആഹ് ഈ ശരിക്കും പറഞ്ഞാ ഗ്രാമപ്രദേശങ്ങളിലായത്കൊണ്ട് പിന്നീട് പിന്നീട് ആ മൊളകൊന്നും ആൾക്കാരർ മേടിക്കാൻ തൊടങ്ങി ഇവ മ ഗലാപുരത്ത് പോയിട്ട് വണ്ടിക്ക് കൊണ്ടന്ന് ഇവിടെ ആൾക്കാരെ നിർ ഉണക്കി പൊടിപ്പിച്ച് പൊടിയാക്കി വെച്ചത് ആൾക്കാര് മേടിക്കാതെ അത് പൂത്ത് കെട്ടി പോകാൻ തുടങ്ങി അപ്പം ശരിക്കും സ്വന്തം നാട്ടില് കണ്ടങ്ങളില് വയലുകളിലൊക്കെ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാണ് മുളക് പൊടിയൊന്നും ആരും ങ്ങുന്നില്ല ഒക്കെ വീട്ടാവശ്യത്തിനുള്ളത് അവരെവര് ഉണ്ടാക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ മില്ല് തുടങ്ങി ഇപ്പം നമ്മുടെ സാധാരണ അരിപ്പൊടിപ്പിക്കുന്നത് കൊറവാണ് നമ്മുടെ ഈ ഗ്രാമങ്ങളിലായോണ്ട് എല്ലാരും രവിലെ അരി കുതിർത്ത് അരച്ച് അപ്പം ചൂടുക വീട്ടാവശ്യത്തിനായ സംഗതികളൊക്കെ അങ്ങനെ ഉണ്ടാക്കുവ പിന്നെ അരി ഗോതമ്പ് എല്ലാം സ്വന്തം തന്നെ വീട്ടില് അവര് പൊടിക്കുവാണ് ചെയ്യുന്നത് ഇത് ഈ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പഴത്തേന് ആഹ് ഉം അവന് വാടക കൊടുക്കുവാനും ഈ പണിക്കാരെ നിർത്തിയിട്ട് ഇവന് ഇത് ചെയ്യാനും ഈ സംഭവം വിജയിക്കാൻ പറ്റാതെ അവരിപ്പ അത് നിർത്തിയിട്ടേക്കുവാണ് അവന്റെ സംരംഭം പൊട്ടി ഇതാണിപ്പം നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ അങ്ങനെ എത്ര എത്രയോ ഒരു തുണിക്കട തുടങ്ങി നമ്മുടെ അടുത്ത് ത്ത് നമ്മൾ എന്നും ടൗണില് പോകുമ്പോ എന്തെലും ആവശ്യങ്ങളില് നമ്മൾ എവിടെലും പോകുമ്പോ സ്വന്തം അയൽവാസികളുടെ അടുത്തുന്ന് അല്ലാതെ സ്വന്തം മിറ്റത്തൊരു ഒരാളൊരു സ്വയം തൊഴിലായിട്ടൊരു ഏഹ് ചെറിയൊരു തുണിക്കട കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ച് തോർത്ത് ഏഹ് നൈറ്റി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത് മേടിക്കാൻ മേണ്ടിട്ട് നമ്മള് തയ്യാറല്ല അങ്ങനെ ആ ഒരു സംരംഭം നമ്മള് സ്വന്തം നാട്ടിലുള്ളവര അതിൽ നിന്ന് അവിടുന്ന് മേടി ച്ചാൽ മാത്രമേ അവർക്ക് പുതിയ വീണ്ടും വീണ്ടും സാനങ്ങള് കൊണ്ടു വന്നിട്ടത് വിജയിച്ചു കൊണ്ടോവാൻ പറ്റൂ
ഇപ്പൊ നാട്ടിലൊരു വ്യക്തി സംരംഭം തുടങ്ങുമ്പം അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ തീർച്ചയാ എനിക്കൊരഭിപ്രയം പറയാനുള്ളത് നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാനും ഒരു പദ്ധതിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അതുപോലെ അനുകൂലമായ ഒരു സാഹചര്യവും സപ്പോർട്ടും എല്ലാം നമ്മൾ വീട്ടിന്നും അതുപോലെ തന്നെ ആ ഒരു നാട്ടീന്നൊ കൊണ്ടെങ്കില് ഗ്രാമപ്രദേശങ്ങളിലും ഈ ഒരു ഉം എന്താ വ്യക്തി ഈ ഒരു സ്വയം തൊഴിൽ ഏഹ് തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന സ്ത്രീകൾ ക്ക് നല്ലൊരു വിജയകരമായി കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയാനുള്ളത് ഓക്കെ കേട്ടോ ശരി ഓക്കെ
ഉം ഓക്കെ ഓക്കെ